ഓ കേൾക്കണ്ടോ ആഹ ആഹ നേരത്തെ കട്ടായി
പിന്നെ എല്ലാ അന്റെ കുട്ടികള് ആ ബുക്കൊക്കെ അരാരോ പഠിച്ചണ കൂട്ടത്തിലാണോ ഉച്ചയ
മാഷാഅല്ലാഹ്‌ അൽഹംദുലില്ലാഹ് ഇപ്പോ കൊയപ്പൊന്നുല്ല പഠിക്കുകയൊക്കെ ചെയ്യും അതിനു ബുദ്ധിമുട്ടൊന്നുമില്ല
ആഹ
ഞാൻ പോൻ കൊടുക്കൂലന്ന ഉള്ളു
ഏ അതുകൊണ്ട് ഏറ്റൊക്ക അങ്ങനെ ചിലായതോണ്ട് സുഖാലല്
ആഹ ഞാനേ ഇനക്ക്െന്ത പറച്ചോ ഞാൻിറെ എന്റെ കാക്ക മൊബൈൽ മൊബൈലും കടലല്ലേ അപ്പൊ എന്റെ മോനെ ചെറുതായിന്ന് തൊണ്ണൂറ് കഴിഞ്ഞിട്ടില്ല അറെ മുന്നത്തെ എന്റെ മാപ്പിള ടാബ് ർന്ന്
ആഹ
അപ്പോൾ ടാബ് ഇന്റെ മോൻക്ക് ഒന്ന് അപ്പി ഇടാന് ഈ അപ്പിപാത്രത്തി എത്തൂല ബോട്ടിൽ എത്തൂലേ
ആ ആ
കൈമിരിക്കാനും കൂടി അപ്പിട ഇറെ കുട്ടിക്ക് ടാബു ആണ ഇല്ലാതെ അപ്പിടൂല
ആഹ
ഇനക്ക്ാദ്യമന്ന് ഞാൻ മനസ്സിലാക്കിയടുത്താണ് ഇത് ഇങ്ങനെ ആായല് പിടിച്ചാ കിട്ടൂല പിന്നെ നമ്മള് പറഞ്ഞോടത്തും പിടിച്ചടുത്തൊന്നും കിട്ടൂല എന്നിട്ട് ഈ ക അതിമ്മന്ന് ഞാൻ മനസ്സിലാക്കി എത്താം അന്ന് അത്ര ചെറുപ്പത്തില് അതിന്റെ ആശം പിന്നെ ആഹ പിന്നെ ഞാന് ഫോൺറിഞ്ഞ സാധനം ഞാൻ കൊടുത്തിട്ടിയ ഞാൻ കൊടുത്തിട്ടില്ലേ നിന്റെ പുതിയാപകക്കെ ഇടങ്ങൾ പോകുമ്പോ തന്നെ ആ ടാബും കൊണ്ടോയിക്കൂടിന്നാൻ
അങ്ങനെ കൊണ്ട പോോയതാ
പിന്നെ ഇല്യ
അഹ ശരി
ഉം
അതോട് സുഖന്റെൊക്കെ എപ്പഴും പോണ പോോലന്നെ ഉം
ഉം ആം
ഇങ്ങനെ പോ ഫോണും കണ്ട അങ്ങനെ കുത്തിക്കും വായിച്ചാനും ഇ എത്ര എടുക്കാണെങ്കിലോ
അ ഞൻ അതിന്റെ ശേഷം മനസ്സിലാക്കിടുത്ത ആ ഇപ്പൊ ഇന്റെ വീട്ടിൽ ചെന്ന ഇന്റെ അമ്ന്റെ ഫോണ് മേല ഇരിക്ക
ആഹ
പഠച്ചോ അവിടെ ന്നാല് ചോറ് തിന്ന എന്നില്ല നിസ്കീരിക്കണം എന്നില്ല തന്നെ അങ്ങനെയന്ന എറെ കുട്ടി ഉം ഏഴിലേ ഉം എന്നിട്ട് ഞാാനിങ്ങനെ പറയും ചെല്ലി ചെല്ലി ഇതന്നെ ഞാൻ െ കൊണ്ടല എന്നെ കൊണ്ടാക്കണോടത്ത്െെ കൊണ്ടാക്ക അ ഞാൻ പോൂല ഞാ പോ ഞാൻ അവിടെ ചെന്ന പഠിച്ചൂല ഞാൻ ചവിട്ട ചെന്നാ പൊഠിച്ചൂല ഏ അങ്ങനെയൊക്കെയ പറയാ അങ്ങനെ എന്താ സ അപ്പൊ ഞൻ ഞാനും കൂടി അങ്ങനെ കൊടുത്ത് ശീലാക്കിയല്ലേ പടുത്തം പൊടും നമ്മള തല ചവിട്ടി നടക്കും
അ അതോട മൊബൈലിന ഒരു ഒഴവ ഉണ്ടാവല്ലോ
അതെ ആഹ
ഹഓണന്നരൈവണ്ടാവുമ്പോ
പിന്നെ അങ്ങനെ എനിക്ക് മനസിലായി അന്നേ
ഉം ഉം
പിന്നെന്താ അനെ പോണം
പെരുമ്പലല്ലാം കഴ ആ മെഷീലല്ല ചട്ടല്
മഷീനല്ലേ
ആഏ
മെഷീനിലല്ലേ തിരുമ്പല് അപ്പൊന്ന് തീരുമാന ആയിട്ടലത്ത ആയിട്ടള്ളു
ആഹ
യൂണിഫോം രണ്ട കൂട്ടുണ്ട്
അ
ഇനിപ്പോ ഇന്ന് തീരുബു ഉം നൽത്ത ഒന്ന കൂ മറ്റേ നിലത്തെ മാത്രം ഇപ്പ കല്ലല് മണങ്കക്ക് സുഖമാണ
അ അതന്ന
മെഷീൻ ആകുമ്പോ ഞമ്മുക്ക് മുതലാവൂല ആഹ അതെ ഇനിപ്പോ ഇന്നത്തും കൂടി ആവുമ്പോ പിന്നെ അപ്പായിട്ടോ ഇപ്പോ ഇന്നത്തെ യൂണിഫോമും പരൽട്ടതും ഇന്നത്തെ പേര ഇട്ടതും യൂണിഫോമും കൂടി ആയാല് ആയി അപ്പൊ അപഹ് തീർമ്പ
അന്റെ എത്രല്ലോ എന്റെ മെഷീൻ
ഇ ഇറത് ഒമ്പത് കിലോന്റെ
എന്റെ ഏര
ആ ഞാന് ബ്ലാങ്കറ്റ് ഒക്കെ തിരുമ്പാൻ വേണ്ടീട്ട എടുത്തതാണ്
ആഹ
ശ ബറാങ്കറ്റ് തീരുമാനേ പറ്റുള്ളൂ ഉണക്കാൻ പറ്റൂല
ആഹ ഓണക്കള ശെറുധിക്കാരല്ലേ
ആഹ ഉണക്കണതുമാണല്ലേ
ഉം അല്ലെങ്കിൽ പിന്നെ മറ്റേ വണം ഓട്ടോമാറ്റിക് ആ പിന്നെ വലുതല്ലേ ഒന്നെല്ല ഉണ്ടാവുള്ളൂ
ആഹ അത് ഓട്ടോമാറ്റിക് എല്ലതും തീരുമാൻ പറ്റൂല അല്ലത് ചില ഓട്ടോമാറ്റിക് ചെറുതാണെങ്കില് വല്ല്യ ബ്ലാങ്കറ്റ് ഒന്നും തിരുമ്പാൻ പറ്റില്ല
ആ
അങ്ങനെയുണ്ട് നമ്മള് ഓട്ടോമാറ്റിക്കിന്റെ ആണെങ്കിലും വലുത ഒക്കെ തിരുമാൻ പറ്റി നമ്മള് ചോയിച്ചറിഞ്ഞേട്ടെ വാങ്ങണം
തന്നെ
ഉം നമ്മടെന്റെ അലച്ചിന്റെ ഓട്ടോമാറ്റിക് ആണ് ഷോൾഡില് വലിയ ബ്ലാങ്കറ്റ് പോല ചെറിയ സിംഗിളേ പറ്റുള്ളൂ പോവുള്ളൂ ഡബിൾ ഒന്നും പോകാൻ പറ്റൂല പോവൂല്ല
പിന്നെ ഉണക്കൻ എന്താ വേറെതാണോ നമുക്ക് ഒറ്റക്ക് പറ്റൂല
തന്നെല്ലേ ഉടല് ആ തിരുമ്പാ ഉള്ളതണ്ട്ക്കതിന്റെ തിരുമ്പി ഉണ നക്കി വല്ലേ പിന്നെ നമ്മ തോരിട്ടാ പോരെ
അപ്പ ഒന്നില്ലടരാലെ
ആ ഞമ്മൾത് നന്നാല് തിന്മ്പൻ വേറെ ഉണക്കാൻ വേറെ എങ്ങനെയല്ലേ
ആ വേറെ വേറൊണ് എന്റെ താ കമ്പനി
ഇന്റേത് വേർപ്പൂള്
എന്റെ എൽസി
നിങ്ങതോ
എൽജി
ആഹ അങ്ങനെ
എൽജിയാണ്
എൽജിയാലെ
മം മറ്റേ ഫ്രിഡ്ജോ
എന്റെ ഫ്രിഡ്ജ് എൽജിയാന്ന് തോണ്ട് എന്റെ ഫ്രിഡ്ജ് എൽജിയാന്ന് തോണ്ട്
മ എന്റെ അടിലാ ഫ്രീസറന്
ഏ എന്റെ മേലാണ് കേട്ടോ നമ്മടെന്റെ അയലവാസി എന്റെ ഫ്രണ്ട് ഉണ്ട്ന്റെ അയൽവാസി അവൾക്ക് അടിയിലാണ് ഫീസറ്
ഓഫാക്കിടാൻ കഴിയോ
എങ്ങനെ
ഓഫ് ആക്കിടാൻ പറ്റോന്ന് ചോദിച്ച
ഏ ഓഫ് ഞാൻ ഓഫ് ആക്കിട ലൊന്നുല്ല
അങ്ങനെല്ലാ എന്റെ എങ്ങനന്നു വെച്ച ഫ്രീസർ ഓഫ് ആക്കിടാ ആവശ്യം ഉണ്ടെകി എടുത്തമതി
ഏയ് അങ്ങനെണ്ടോ
ഉം
ഏ ഞങ്ങത് ഇല്ലട്ടോ ഏ അത് ഇപ്പോം ഞങ്ങൾ ഞങ്ങളെ കൂടിയിരുന്നിട്ട് അഞ്ച് വർഷായില്ലേ അന്നൊന്നും ഈ സംഭവൊന്നും ല്ല
ഉം
ഇതൊക്കെപ്പ എറങ്ങിയതാണ്
മഴാറ്റ്ണ്ട്
വെയിലാണ് ഇവിടൊക്കെ
ങ്ങനെ ചെറുതായിട്ട് പറ്റിണ്ട് ഇവടെ
ഏ വടെ വെയില
ഉം
ഉ എന്റെ പുതിയപ്പെ വിളിച്ചുമ്പോ പറയും മായ മായാണ് നിങ്ങട് പോരിന്ന്റ തണുപടച്ച് കേൾക്കന്ന് ഞാൻ
ആ ആഹ
ആ എന്നന്താണ് അറിയപ്പോ വന്ന ഇപ്പൊ വിട്ടല്ലേോൂ ഇീ ഇപ്പ അവിടെ വരിയായന്ന് ചോദിച്ച ഒമ്പത് മാസം അവിടെ നിന്നക്ക പോയിക്കന്ന്റനോട് പ്പ ഇങ്ങല്ലാ പിന്നെ നാട്ടേരെ വിളിച്ചെത്താൻ പറ്റോന്ന് ചോദിച്ചു ഉ
ല്ല നിക്കല്
ഒമ്പത് മാസം പത്തു മാസം നിക്കും നാട്ടില് പോയാല് പറഞ്ഞാ മതി പോയവര് പോക്കാ ചിലപ്പോ ഒന്നര കൊല്ലംക്കെ കഴിഞ്ഞിട്ട വും ചിലപ്പോ രണ്ട കൊല്ലം ഞ്ഞിട്ടാവും ഞാൻ പറെങ്ക ഇനി അങ്ങനെ ഒന്നും പോയക്കാൻ പറ്റൂലന്ന് ഇഞ് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരണംന്നൊക്കെ പറ ഞാന് ഉ ഉ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരുന്നങ്ങ അങ്ങനെ പോയി നക്കല്ലേന്നൊക്കെ പറയും
കോളണ്ടോങ്കളടെ
ഉ ഇന്റെ വീട്ടന്റെ അവിടെ കോളുണ്ട് ഇവിടെ കോളം നുല്ല ഉം ഇന്റെ വീട്ടില അവിടെ കൊളക്കണ്ട് നിങ്ങള അവിടെ കൊളണ്ടോ
ഉണ്ടായിനി ഇപ്പ തൂർത്
ഏ നല്ല രസണ്ലെ
ഉ ആഹ
ഉം ഏ
ഇല്ലാന്നായ്ല് പോവുല അറ്യ
ഏഹ് ഞങ്ങളൊക്കെ പോഉട്ടോ ഉം ഇന്റെ വീട്ട്ക്ക് പോയ കൊള്ത്ത്ക്ക് പോഉം നീ നീന്താന് ചെല്പം രണ്ടു വടൊക്കെ പോവും അത്രക്കു ഷ്ടാ നീന്ത്ണത് എന്ത് ഇഷ്ടാച്ചറാ നീന്ത്ണത്
അന്റൗടെല്ലതാ
ആഹ് ഇന്റ വീട്ടിന്റെ ഔടെ അട്ത്തെ ന്നേണ്
ആഹ്
രണ്ടിൻറ്റ് നടക്കാ പോലുല്ല
ഉം സരി
അത്രയ്ക്കും തൊട്ടട്ത്ത കൊറേഉണ്ടോ പുളിക്കാന്
ച്ച്ണ്ട്
തന്നെ
കൊറച്ചൊക്കെ
കുട്ട്യേള്ണ്ടോ
ഏഹ്
കുട്ട്യേള്ണ്ടോ വേറെ സൗണ്ട് കേക്കുണു
ഇല്ലേ
കുട്ട്യേളെ സൗണ്ട് കേക്കുണുന്ന് ചോയ് ക്കാ
മഴയ്യ്ണ്ട് വടെ ഇങ്ങാ ചെറുതായി പാറ്റ്ണ്ട്
ഏയ് ഇവടല്ല വെയിലാണ് ഓരോ രാജ്യത്തും ഓരോ സ്ഥലത്തും ഓരോ പഞ്ചായത്തിലും ആണ് ഇപ്പമഴ പെയ്യുണത്
ആഹ് അത് സര്യയ
ഹ് ഹ് ഹ് പണ്ടത്തമായിരിള്ള മയില്ല എല്ലോട്തുള്ള മാ ഒപ്പം മയ പെയ്യലൂല്യ ഇപ്പോ
ഉം ഉം ഇപ്പ കൊറവല്ലേ മയ വള്ളം ഉണ്ടാവൂല ഇഞ്
പാടത്ത് അതിന് വള്ളം ഇണ്ടാവൂല അതാണ് നമ്മള് ബുദ്ധിമുട്ട് വര
ഉം ന്നാടി കോള് വരുണ്ട് ഇതിക്ക് ഇന്നാ യിക്കോട്ടെ ഇപ്പൊ വിള്ച്ചാ